ഹലോ ആ കേക്കണ്ട
ആഹ് ആഹ് എപ്പളാ ഒറങ്ങല്
ഒറങ്ങല് കാക്കു വരാന് ഇത്വരെ വന്നിട്ടില്ല്യ
ഏഹ്
ഓല് വന്ന് ഫുഡൊക്കെ കൊടുത്ത് പത്തര
ഉം ഉം ഉം സാധ് ആഹ്
ചപ്പാത്തി കമ്പിനിയാണ്
ആഹ്
ഓ അല്ല അക്കൗണ്ടന്റാണ് ആള് ബി എഡാണ് അപ്പൊ മാഷ് കേറാൻ നേരത്തെ ഒലെ ഫ്രണ്ട് ഞാൻ മൂന്ന് മാസത്തിനൊന്ന് പോവാണ് ഇന്റെ പകരത്തിനു നി ക്കോയിച്ച് മൂന്ന് മാസം പറഞ്ഞു കേറിപ്പോ മൂന്ന് കൊല്ലായി
ങ്ങ ഹ ഹ
കുടികിയതോടെ ആ് രാത്രി എന്നും പൊറ ട്ട ബാക്കിണ്ടെങ്കില് പൊറോട്ട ചപ്പാത്തി കൊണ്ടരും ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നം കാരണം ഓലെന്താ കാട്ടിക്കണത് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കും കു ള് വെള്ളപ്പം നുൽപ്പുട്ട് ചപ്പാത്തി പത്തിരി യൊ ക്കെ ഇപ്പൊ നല്ല ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും മറ്റേൊക്കെ ആവശ്യക്കാർ കുറവേയ്കാരം പിന്നെ എന്താണ് പൊരി ച്ചക്കാടി സമൂസ കട്ട്ലൈറ്റ് ചിക്കൻ റോള് സാൻഡ്വിച്ച് സമൂസ പിന്നെ ന്താ പൊക്കവാട അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും
ആഹ ആ് നോമ്പിനൊക്കെ നല്ലത്ണ്ടാവും ല്ലേ
നോമ്പി ന് കുറവാണ് കാരണം ആ നോമ്പിന അതൊനല്ല കച്ചവട സമയാണ്
ങേ ഇൻമ്മ
ഞായറാഴ്ചൊക്കെ ഈ പെണ്ണ്ങ്ങൾക്ക് മടിക്ക അനുസരിച്ച് കാണ്ട് ക്ക് ലാഭം കിട്ടുന്ന പരിപാടി യാ അപ്പൊ ഇന്നല ഇപ്പോ പ്പോ ഉച്ച വരേക്കെനിന്ന് പിന്നെ മുട്ടക്കറി കടലക്കറി ഗ്രീൻ പീസ് ചിക്കൻ കറി അതൊക്കെ ഉണ്ടാവും
കറി യൊക്കെ വെക്കും അവിടെ ഏ
ഒരുക്ക് മൊത്തം ആറ് കമ്പനിയാണ് അതി ഒറ്റ അക്കൗണ്ടന്റ് ഇവ ര് മാത്രേള്ളൂ ഒല് ക്ക് പയേ അക്കൗണ്ടിന്റെണ് ഒലി ങ്ങന പൈസ കൊക്കാനും കൊടുക്കാനൊക്കെ പോയി ബാക്കിയായാൽ എല്ലാവും ഒരുപോെ ലെ പെ രൊക്കെണ്ടോവും
ആ ആഹ
പിന്നെ പൊറാട്ട ഒക്കെ ഉണ്ട് നല്ല ചൂട് പൊറാട്ട ചൂട് ആട്ട പൊറട്ടുണ്ട് സാധ നോർമൽ പൊറാട്ടയുണ്ട്
ടെൻ
ഇപ്പൊക്കത്തിന് റേറ്റ് കൂടിക്കണ് ഇപ്പൊ മഴയ കാരണം കൊണ്ട് മഴയില്ല ഗ്യാസിന്റെ പ്രശ്നം കാരണം കൊണ്ടേ എല്ലാറ്റി മലും പൈസ കൂട്ടിയിക്കുണ് മറ്റേ കുറവെന്നു
ആഹ
ഹലോ
അത് ശരി കേൾക്കു
കേക്കണ ല്ലേ ആ മറ്റേ ഗ്യാസിന്റെ പ്രശ്നം കാരണം ഒക്കത്തിമേ റേറ്റ് കൂട്ടിക്കുണ് മറ്റേ പൊറാട്ടക്കൊക്കെ വില കുറവേന്നു ഒരുർപ്യ രണ്ടുർപ്യ പ്പ എല്ലാത്തിനും കൂട്ടി കുന്ന്
ആ ആ ഇപ്പം എന്നിട്ട് ഗ്യാസ് മേ ലാ ണോ ഇപ്പം ഉണ്ടാക്കൽ
ആഹ്ഓല് അതിക ഗ്യാസ് അങ്ങനത്തെ കല്യാണം ഇവർക്ക് എല്ലാ ടൈമിങ്ങിലും ഉണ്ടാവൂല്ല വ അ യ് താ അതിക്കം പണി ഉണ്ടാവവൈകു നേരത്ത് രാവിലെക്കെ ഉച്ചക്ക കസ്റ്റമറിന ഉണ്ടാവൂല്ല പിന്നെ വൈകുന്നേരത്ത് പിന്നെ പൊരിച്ച തി ന്നാനൊക്കെ ആൾക്കാര് വരുംആദ്യ മൊന്നും അവിടെ ചായയൊന്ന് കൊടുത്തിരുന്നില്ല പൊരി ച്ച കടിക്ക് ആളം കൂടുംബോ ല് ല കോഫി മിഷീൻ കോഫി ഉണ്ടല്ലോ
പ്പോൾ
അതാണ് മറ്റേ സാധാ ചായയ ന്നും ഉണ്ടാക്കൂല പിന്നെ അമ്മള് ബാക്ക ഐറ്റംസ് ഐസ്ക്രീം മുട്ടായി. അനൊക്കെ അല്ല ജ്യൂസ് ചായ അതൊന്നു ഇല്ല. ചായ കോഫി എന്താ ള്ളത് മറ്റേ മിഷീൻ ആണ്. അല്ലാതെ ഓല് ഇണ്ടാക്ക്ണൊന്നുല്ല. അപ്പ പിന്നെ വാണ്ട്യാേർക്ക് കൊടുക്കാ അല്ലാതെ. ഐസ്ക്രീമും ബേക്കറി മുട്ടായി ചിപ്സ് നുർക്ക്. അങ്ങനെല്ല വാഷിക്ക അങ്ങനെ എല്ലാതുണ്ട്
പിന്നെന്താ അപ്പം രാത്രി കൊറേ നേരം വൈകിട്ടാ വര ഇതൊക്കെ കഴിഞ്ഞിട്ട്. വർക്കൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരൊള്ളൂ
ആഹ് പത്തര കാവുമ്പെത്തും
ഉം ഉം ഉം ഇന്നട്ടെ ഈ ഭക്ഷണം കഴി ക്കൊള്ളു.
അലോന്ന് പറ ഏഹ്
ഇന്നട്ടെ ഭക്ഷണം കഴിക്കൊളൂ
ഒറ്റ മിൻറ്റെ കത്ത ആ കത്ത ആഹ് യ്ക്കോട്ടെ- ആഹ് ഞാന് അടുക്കള ഫുള്ള് വൃത്തിയാക്കിട്ട്ക്ക്ണ് ഓൽക്ക് ചോറാണെങ്കില് ചോറ് കൊടുക്കും.
ഹ്
എല്ലാരും ഫുഡ് കഴിച് ഇല്ല ഞാൻ പറയും. ഈ നേര്ത്ത് വന്ന്ക്കാണ്ട് ഈ ഫുഡ് കയിച്ചുമ്പോത്തിന് ദയിക്കാൻള്ള സമയം ഇണ്ടാവൂല്ല. പ്പങ്ങളിൽ ചപ്പാത്തി തിന്ന്ക്കാണ്ട് അട മൂന്നേരം ഫുഡ് ഫ്രീ ആണ് അയ്ല്ക്ക് പൈസ കൊട്ക്കണ്ട ആവശ്യല്ല. പിന്നെ ചപ്പാത്തി. ആട്ട പൊറാട്ട അതൊക്കെ നല്ലാണല്ലോ. അത് തിന്ന്ങ്ങാണ്ട് പോരും. ചെലപ്പം മരക്ക് ചോറെയ്ക്കാൻ പൂത്യാട്ടവും ചോറായോ
ഉം ഉം
ഉച്ചക്കൊന്നു ചോറെയ്‌ക്ക്വാ. രാവിലെ മദ്രസ്ന്ന് ചായൊട്ച്ചാതെ പിന്നെ യ നാർത്ഥ തിന്നൊള്ളൂ. ഇന്നെ കട്ടുമ്പോ മരുന്നിക്കാണ്ടെ ണൊ അക്കൗണ്ടന്റെ പണി ഇരുന്ന്ക്കാണ്ടാണല്ലൊ. ഇര്ന്ന് ഇര്ന്ന് ബന്ത്രണ്ട് മണി ആയി.
ഹ ഹ ഹ വർക്കഔട്ടെ എ ഇതൊക്കെ ചെയ്യണം. എടക്കെടക്ക് തടിക്ക് എളക്കം പറ്റാഞ്ഞാലേ.
അപ്പ അഹ്പ്പ കാലില് മു നെരമ്പൊക്കെ വേന ആവ്ണ്ട്. പിന്നെ ജോലി നിർത്തണം. വേറെ നോക്കണം. ഇപ്പൊ ടീച്ചിങ്ങ് കേറുമ്പളും ക്കില്ലാത്ത സംഭവങ്ങളില്ല. അത് കേറ്റ യ്ത്ത് വേണം പി എസ് സി വേണം അത് വേണം. ത്ത് വാണം. അപ്പ ഈ മൂന്ന് വർഷം കൊണ്ട് ഇതിമക്കൻ ആഹ് നല്ല ബുദ്ധിമുട്ടാണ്.
എല്ല ഉം അത പറഞ്ഞെ.
വരങ്ങളും മാശജനെ കേറിക്കോളി. ഒരു മാശായി ആ ആഗ്രഹള്ള ആളേന്നീലെ. ഇങ്ങള് സ്കൂൾള് നോക്ക്യോക്കി.
ഏഹ് ഏഹ്
ഇപ്പൊ കിട്ട്ണൊക്കെ പ്രൈവറ്റ് സ്കൂള് കിട്ടൊള്ളു. അത് കാര്ണം അത് സാലറി എന്ത് പ തുള്ളിയാണ് വരൊള്ളു. ഒക്കെ ഇണ്ട് പറഞ്ഞിട്ട് കാര്യല്ല. പിന്നെ കോളേജോള്ണ്ട് അപ്പൊ ക്ക് പട്ടാമ്പി അങ്ങനെ ദൂരെ പോണം. ഇവട്ന്ന് അത്യാവശ്യം. യാത്ര ചെയ്യാണ്ടാവും. അത്. നമുക്ക് മൊതലാവൂല. വണ്ടി ഈ എണ്ണ അടിക്കാനൊന്നും നമുക്ക് മൊതലാവൂല്ല.
ഉം അതാണ് നമ്മളെ ഈ വരാനും പോവാനുംള്ളൊക്കെ ചെലവ് കഴിച്ച പിന്നെ ത്തം ബാക്കിണ്ടാവുല ആഹ്
പെട്രോളിങ് ലാഭിച്ചത് സമയം ഉണ്ടായിരുന്ന
ആഹ്
പ്പ എത്ര നൂറുപ്യ എന്തോ
എല്ലത്തിനും കൂടീണ് ബസിന്റെ ചാർജ് ആഹ്
അ ഓണ്ട് ഇപ്പ ചായക്കും മറ്റേ നമ്മള് പുറത്ത് പോയ ചായക്ക് പത്ത് റുപ്യൊക്കെ ഉണ്ടായിരുന്നള്ളോ ഇപ്പൊ പതിനഞ്ച് റുപ്പ്യന് ചായക്ക് കോഫിക്കൊക്കെ നല്ല വില കുടിക്കണം അപ്പൊല്ല മുട്ട പപ്സിനൊക്കെ എന്ത് വില കൂടിക്കണ് ലെയിമിൻ ഒക്കെ വേല കുടി ഒക്കത്തിന് കൂടിക്കണെ ഈ മഴ പെയ്താ പറയുമേണ്ട അപ്പൊ തന്നെ മീൻ കിട്ടാനില്ല
ഉം എല്ലാ സംഗതിക്കും പൈസ കൂട്ടീണ്
ഇനിയിപ്പോ ലോകം എടുക്കണ പോണതറിയ
അറിയില്ല അയിന്റെ ഇട ഒരു യുദ്ധം കൂടി വന്ന
ആ ഒന്ന് ഒതുങ്ങിയതന്ന് അത് ഒതുങ്ങാൻ കാരണം എന്താ അച്ചന് സീസണ യുന്നല്ലോ ഇവര അങ്ങോട്ട് കൊറച്ച് സംസാരിച്ചിട്ട് സ്റ്റോപ്പ് ആക്കിപ്പിച്ചന്ന അജ്ജ് കഴിഞ്ഞ പോത്ത ഒരു വ ഫഡലും കഴിഞ്ഞില്ലോ വെറുതെ
ആഹ്
ഇതക്കെ എന്തിനുള്ള പോക്കാണാവലെ
അറിയില്ല സമാധാനം ഉണ്ടാവലോ
ട്ടള കുറങ്ങിയാ
ആ കുറയ്ക്ക ഒരാളവിടെ മേലെ പോയി കടന്നണ് ഞാൻ ഫുഡ് എഹ് ഞാനും ആ അവിടെ ലൈറ്റ് ഒക്കെ ഇട്ട വച്ച് പോയി കള ചോറന്നാ വിളിച്ചപ്പോ വന്നീല അപ്പൊ ഞങ്ങൾ തിന്നുന്നട്ട് ഇപ്പോ ഞാൻ മേലെ പോയോക്കുമ്പോ ഓൻ നല്ല സുഖായിട്ട് ഉറങ്ങാണ് അപ്പൊ തായ്ക്ക് വന്ന് കടന്നു പറഞ്ഞപ്പോ കേട്ടിട്ടില്ല അവിടെ ലേറ്റ് ഒക്കെ ഇട്ടച് കിടക്കണണ്ടങ്ക ഞാൻ കിടക്കായിന്നില്ല പ്ലസ് ടൂലാണ് പ്ലസ്ടു പഠിക്കാ
ആഹ് ഇല്ലയൊക്കെ മാരല്ലേ
ആ ഓൻ കടക്കായിന്നുല്ല അതെ അഹ്
പകലൊക്കെ ഇ ഇതി ഉണ്ടായിരുന്നു അത്
ഏതേ
ഇടുക്ക് സമയമൊന്നുല്ലല്ലോ ആഹ്
ഉം ഉം ഉം ഉണ്ടായിരുന്നു
മിന്നല് പിന്നെ പകൽ ഇണ്ടായാലും നമുക്ക് കറിയില്ല രാത്രിയൊക്കെയ മിന്നന്റെ പേടി ഇക്ക് മഴ പെയ്യണ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ ഇ കാര്യള്ളൂ ഇടിമിന്നിൽ ഉണ്ടാവ അ അപോലെ നല്ല ഇങ്ങനെ പക്ഷെ വീട്ട ഇന്താണ് ഭയങ്ക ഇഷ്ടം എപ്പന്ന്റിയ ഇന്റോടെ ഇത് ഇതിക്കോനല്ലാവും ഭയങ്കര ടേസ്റ്റ്ണ അത ഇത് സമയത്ത് മാ അത് ഇ ഡാമില എങ്ങനെയോ മഴ ഡാം പെയ്യതിട്ട് മഴ പെയ്യാൻ പാടുള്ളൂ നല്ല ഇതിയും മറ്റും അപ്പൊ രാവിലെ ഞാനീഇമ്മീ ആറ മണിയാവുമ്പോ പോയോ
ഇടി വന്നാ ണ്ടാവോ കൂണ്
ആഹ് ആഹ് ണ്ടാവും ലോടെ കിട്ടുന്നു ന്നട്ട് ഞങ്ങള് റോസ്റ്റ് പ്പൊ ഭയങ്കരസമാണ് കുറച്ച നന്നാക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നീഈ മണ്ണിലൊക്കെ ഇട്ടിട്ടൊക്കെ യാതരുമ്മക്കറീല കൂനാന്ന് അറിയില്ലായിരുന്ന് പിന്നെ ആര് വരെക്കന്നപ്പോ അതും ഇങ്ങെ പൊന്തതിരിന്ന് കടുക് ഇത്‌ കൂണാലോ തിന്നാൻ പറ്റന്നർഞ് ഓല് കൊണ്ടയും ചെയ്ത് അപ്പഴ അയ്ന്റെ ശേഷംന്നെ മനസ്സിലായത് ഞങ്ങള്ുട ഉള്ളി തക്കാ ചിക്കൻ വെക്കൂലേ ചിക്കൻ റോസ്റ്റും കറിയും വക്കൂലേ
ഉം
അതുപോലെ ക് ന്നാ കുക്കറിലിട്ട് പത്തഞ്ച് വിസിലടുപ്പിക് അത് നല്ല വേവ് വാണം
കൂൻനെ
അറ്റടിക്ക് ആഹ് അത്തടിക്ക് വേവൂല കൂൺ നല്ല വേവാണം. നമ്മള് വേവില്ലാതെ കഴിക്കുമ്പോളാണ് നമുക്ക് ഛർദി ണ്ടാവ. ഉം പിന്നെ നമ്മള് സൂപ്പർമാർക്കറ്റിൽ പോയാ കിട്ടും. റ്റേ ആർട്ടിഫിഷ്യൽ കൂന്ന്റഞ്ഞിട്ട്. മ്മള് പരെൽ ണ്ടാക്കല്ലോ ഈ വെലിച്ചും വെയിലും കൊള്ളാ ത്ത രൂപത്തിര ഞങ അൽവാസിക്കെണ്ടാക്കി വിറ്റിരുന്നു. അഹ് നല്ലേല്ലന്നൊക്കെ പറഞ്ഞക്കാം മറ്റേ പ്രകൃതിന്ന് മു ഞമ്മട് പറഞ് ഇപ്പൊ ഇടി ഇടി പറ്റണ്ട് നാളെ ക്കൂവ് ണ്ടാവണാവോ അറിഞ്
ന്നട്ട് ആദ്യം അത് വേവിക്ക.
അത് അഹ് അഹ് ഒക്ക കൂടെ ഒപ്പം വേഇക്ക ചെയ്യാ കൊറച്ച് വെള്ളം പാർന്ന്ട്ട് മിസലടു കൂടുന്ന് ഉപ്പ് മസാല പിടിക്കാൻ നല്ല പണിയാണ്. നമ്മള അത് അത് വേവിച്ചിട്ട് കാര്യം ഉണ്ടാവൂല അങ്ങനെ ഇണ്ടാക്കല ഗ്രേവി പോല്ലണ്ടാക്കും. ട്ട് യ്യാൻ അവിട്ന്ന് ഇങ്ങോട്ട് കൊണ്ടും. ഇവിടത്തെ പാക്ക് ഭയങ്കര ഇഷ്ടണ് ഇപ്പർ നാടൻ കും കിട്ട അതെങ്ങനെ ഇങ്ങനെ ഇടിവെട്ടുമ്പോ കിട്ടണംന്ന്റി ഷിപ്പ ഈ ഓവർ മഴ പെയ്യുണ്ടല്ലോ അപ്പൊ ആ കൂണ് കിട്ടൂല. ഇനി കിട്ടിയാലും എടുക്കാൻ പറ്റൂല്ല പുഴുണ്ടാവത്രേ മഴവെ
ഇവിടെ സൂപ്പർമാർക്കറ്റിലൊക്കെ കാണാ.
അത് ആർട്ടിഫിഷ്യൽ ആണേ നമ്മള് പ്രകൃതി ന്നൊ ട്ട്ണെല്ല അഹ് മ്മ വൈക്കോലൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്തക്കാണ്ട് ഇണ്ടാക്കും അ അൽവാസ് തി ഓന്റെ പരന്റെ ഇൻറ്റില്ല അപ്പൊ ബാത്റൂമ്ക്ക്‌ പൊ ലൈറ്റും കഴകൂലല്ലോ ച്ച റൂമിലൊക്കെ ചെലുണ്ട് ക്ഷെ റൂമ്ക്ല്ല ലേറ്റ് ആണ് പൊ ബാത്റൂമിലൊക്കെ ഒക്കെ അട്ച്കാണ്ട് ഒന്നും പണി കഴിഞ്ഞിട്ട്ല്ല മേലെ അയ്ല്ങ്ങനെ വൈക്കോലും പുല്ലൊക്കെ വെച്കാണ്ട് ഉണ്ടാക്കിരുന്നു അയ്ൻ മോ സിനി എമ്പർപ്യ തോന്നുണ്ട്. അയ്മ ഡേറ്റ ഉണ്ടാവും അന്ന് ഓവറേജ് ങ്ങക്ക് നാലസ ഇട്ക്കാൻ പറ്റുള്ളൂ.
ഏഹ്
ഒലയ്മ ഡേറ്റി കൊടുക്കല്ലോ?
ആഹ് ആഹ്
ഷാ സാനം നന്നക്കൻ നല്ല പണിയാണ്. ഇത്‌ ആർട്ടിഫിഷ്യല് അത് എല്ലാ മാർക്കറ്റിലും കിട്ടും. ചെ ഇടുക്കുമ്പോ നോക്കി ക ഡേറ്റ് നോക്കിടുക്കണം നമ്മള് ഒരു വെട്ടി കന്റെ ടുത്ത് പോരര്ത്.
ആ
കാരണംപോണ ടൈമില് ഡേഞ്ചറണ് ഛർദിണ്ടാവും വയറ്റ് നോക്ക്ണ്ടാവും.
ആ അതന്നെ അത് വിചാരിച്ചിട്ടാ വാങ്ങാത്ത എന്തിരു കൂണൊന്നും അറിയില്ലല്ലോ.
ഷോപ്പിലുള്ള കൂൺണൊക്കെ ഒറിജിനൽ സംഭവണ്.
ഉം ഉം ഉം
മറ്റേതാണ് നമ്മള് പരല് നമ്മള് ഈ മരത്തിമൊക്കെ ഉണ്ടാവുമല്ലോ പലകമ്മ മരത്തിമ്മ അതിലുമൊക്കെ? അത് തിനൻ പിടില അത് വിശക്കൂൺനണ് ഇനിപ്പൊ കൂൺ വിഷ ണ് ആ എല്ലാം അറിയാൻ വേണ്ടീട്ടേ. കൂൺന് വളത്തിൽഇട്ട്ക്ക.
ആഹ്
വള്ളത്തി എന്തോ ചെയ്തക്കും അപ്പ അത് നീല നിറാവാണെങ്കിൽ അത് വിഷണ്. ഒരു നിറം വന്നില്ലെങ്കിൽ അത് നാടാൻ കൂൺണ്. അത് നമുക്ക് കഴി അങ്ങനെ എന്തോ പറയൂം കൂൺ അറിയാൻ വേണ്ടിക്കണ്ടോ ഒരു ട്ടോ ഒരു ടിപ്സ്ട് ഞാൻ മറന്ന്.
ആഹ് ശരി
എന്ന ശരി ട്ടോ
ഉം അപ്പൊ ഇനി പോവുമ്പോ വാങ്ങണം. ന്ന
വാങ്ങി നോക്കിക്കോണ്ടി. ന്നഓക്കെ
സാധനംമൊക്കെ ഒരുമിച്ചിട്ട് വാങ്ങല.
ഓക്കേ എന്നാ ശരി.
ഉം ന്ന ഓക്കെ
ഉം